ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ഓഹ് കേൾക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കേ എന്തൊക്കെ വർത്താനം കേൾക്കുന്നില്ലല്ലോ
ഹലോ
ആഹ് ആഹ് പ്പ കേൾക്ക്‌ണ്ട്
ഹലോ
ആഹ് കേൾക്ക്ല്ലേ
ആഹ് ഇപ്പ കേക്ക്‌ണ്ട്
ആഹ് അഹ് അഹ്
അല്ലേ ഞാൻ പറയ്ന്നത് അവ്ട്ന്ന്ങ്ങെട്ട് എക്കോ മായ്രി ഇങ്ങോട്ടെന്നെ കേക്ക്ന്ന്ണ്ട് റെയ്ഞ്ചിന്റെ ഇഷ്യു ആവുലേ
അതാവും
ആഹ് ചെറ്യേ ഞാൻ ഇപ്പളുണ്ട് ചെറ്തായ്ട്ട് നേരിയ തോതില് വ നല്ലോണാെന്നുല്ലാ ഞാൻ പറയുന്നത് കൊറേശെ അങ്ങെട്ടും ഉം ഉം അത് ഞാൻ പകെല് വേറെ നമ്പെറ് വിളിച്ചപ്പളും അങ്ങെനെ വന്നേ പെട്ടെന്ന് കട്ടായി പോയി ആഹ് ഇപ്പൊക്കെങ്ങെനെ നെറ്റിന്റിം തിന്റിം ഉപയോഗങ്ങളാകുമ്പളേ
ആഹ് ആഹ് റെയ്ഞ്ച് കൊറെയും ഉം
റെയ്ഞ്ച് കൊറയ്ണ്‌ണ്ട് തോന്ന്ൺണ്ട്പ്പാെ കൊ കൊർച്ചീസായ്ട്ട് എടെക്ക്ണ്ട് നമ്മെള് നെറ്റ് കോളൊക്കെ ചെയ്യുമ്പളാ പ്രത്യേകിച്ചും
ആഹ് ആഹ് അതെ
ആഹ് ഫുഡ്ഡാെക്കെ കഴിച്ചോ
ഇല്ല ഫുഡ്ഡ് കയ്ച്ചിട്ടില്ല ഹസ്ബെന്റ് വന്നില്ലാ
ആഹ് എന്താ വെക്കേഷനൊക്കെ എങ്ങനായ്ര്ന്നു
ഏഹ് അടിച്ച്പൊളിച്ച് ട്രിപ്പൊക്കെ പോയി അങ്ങെനൊക്കെ
ഉം മക്കളൊക്കെ ഹാപ്പി ആയിലേ
ഓഫ് ഹാപ്പ്യായി
സ്‌റ്റേ പോയെത് എങ്ങെനെ പോയെത്
ഏഹ് എഹ് സ്‌റ്റേ അല്ലാ
ആഹ്
പോയി വന്നതെന്നെ അങ്ങെനെ ചെറിയതീലൊക്കെ പോയിട്ടാെള്ളു
ആഹ്
ഞങ്ങള് സ്‌റ്റേ അടിച്ച് നിന്ന് ഫാമിലി ആഹ് ഫാ ഫാമിലി ഒരമ്പെത് അം അമ്പത് അമ്പത്ത്‌രണ്ടാള്ണ്ടായ്ര്ന്നു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഒരു ബസ്സിന് ഏഹ് അഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അവടക്ക്ലേ
ആഹ് റിസോട്ട്ട്ത്ത്ട്ട്
ആഹ് റിസോട്ട്ട്ത്ത് ആഹ് ആഹ്
ആഹ് അത് പന്ത്രണ്ടേ റ്റു പന്ത്രണ്ട് അങ്ങെനെ ഇപ്പം അമ്മെള് പന്ത്രണ്ട്ന് കേറ്യാല് നാ ആഹ് നാളെ പന്ത്രണ്ടിന് എർങ്ങും
ആഹ് അവടെ ഇന്റെ മൂത്തച്ചി ഒക്കെ പോയിനി അങ്ങനെ
പോയിരുന്നോ ആഹ്
ആഹ് ആഹ് ആഹ്
അപ്പ അവടെ ഇള്ളതെല്ലാം ഞമ്മക്ക് ഫ്രീയായിട്ട്
ആഹ് ഫ്രീയായിട്ട് ആഹ് സ്വിമ്മിംഗ് പൂൾ എല്ലാതും ഫ്രീയായിട്ട് ആഹ് അവരങ്ങനെ പോയിനി മൂന്ന് മണിക്ക് പോയി പിന്നെ പിറ്റേന്ന് മൂന്ന് മണിക്ക്
ആഹ് ആഹ് അവരെ എല്ലാ ഫുഡൊക്കെ നല്ല ഉഷാറാണ് ഞമ്മളങ്ങനെ ഒര് ഒര് ഓ ഉം മൊത്തത്തിലൊരു ഫ്രീ ആണ് അവ്ടെയ് ഫുഡും എല്ലാം കൂടി
ആഹ് ആഹ്
അതിലേറെ ഒന്നും കൂടി നന്നായിട്ട് തോന്നിയ ഒരു പാർക്കും അയ്‌നപ്പർത്ത് തോന്നിട്ടോ ഒരു ഒര് സ്കൈലാൻഡോ എന്താ സ്കൈ ലാൻഡ് അങ്ങനെ എന്തോരു പേര് കണ്ടത്
ആഹ് ആഹ് ആഹ് ഞ ഞാൻ ഇപ്പട്ത്ത് ഇവിടെ അട്ത്ത് പോയിട്ടില്ല കൊർച്ചായി പോയിട്ട് അങ്ങട്ട്
അങ്ങട്ട് ആഹ് ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് റിസോർട്ട് ഓ കൊറേ ആയിരുന്നു പറയലൊടങ്ങീട്ട് കുട്ടികള് ഞമ്മക് അമ്മക്ക് നമ്മള് കൊറേ മെമ്പേഴസ് ഇണ്ടാവുമ്പോ ആര്ക്കെങ്കിലൊക്കെ തടസ്സങ്ങളാണ് എല്ലാ ഒത്ത് കിട്ടൂല എത്ര വർഷായിന്നോ പോവണം നിക്കണം പോവണം അപ്പൊ എന്തെങ്കിലും ഞമ്മള് പോവണ്ട സമയെത്തുമ്മെ ആര്ക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം
ആഹ് ആഹ് ഫാമിലി ആയി പോകാൻ വിചാരിക്കുമ്പൊ പോവാൻ കഴിയൂല
ആഹ് ഇവടെ ഞങ്ങള് കൊറേ ആളുകളുണ്ട് മെമ്പേഴ്സ് കൊറേ ഇണ്ട് ചെറ്യെ കുട്ടികളുണ്ട് ആഹ് ഇണ്ടെയ് ചെറ്യേ കുട്ടികള് വല്ല്യെ ഫാമിലി ആണ്
ആഹ് ആഹ് ആഹ്
ഉം കൊറേ കുട്ടികളും പേരമക്കളും അങ്ങനെ എല്ലാം കൂടി ഒ ഒക്കെ കൂടിം ഏതായാലും അങ്ങനെ ഒരു ദിവസ ക്ഷെ ഞങ്ങക്ക് അനുസിഡ് അനുഗഹിച്ചിട്ട്ണ്ട് വന്ന്കിട്ടി അപ്പ അത് ഞങ്ങള് മാക്സിമം ആഹ് ഒര് ബസിന്റെ ആള്ണ്ട് ഇതിന്റെ മുമ്പേ ഞങ്ങൾ പോയിട്ട്ണ്ട് അതൊക്കെ വൺണ്ടേ ആണ്
ആഹ് ആഹ് ആഹ്
ഉം ടൈം അത്‌ ഏതായാലും നല്ലൊരു മറക്കാത്തൊരു അനുഭവേര്ന്നു ആ ക്യാമ്പ് ഫയറൊക്കെ
നെ റിസോർ ട്ട് ഇട്ത്ത് നിക്കാ അങ്ങനെ അതൊക്കെ സംഭവം
ഉം
രെസാണ്
ഉം ഉം ക്യാമ്പ് ഫയറു ഒക്കെ ഇണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അത് ഞമ്മള് അഡീഷണലായിട്ട് ക്യാഷ് കൊടുക്കണം
കൊട്ക്കണം ല്ലേ
അത്‌ അങ്ങനേണ് ബോക്സും കാര്യൊക്കെ അവര് തെരും പക്ഷെ അതിന്ള്ളെ ഞമ്മക്ക് അവർ ക്ക് പിന്നെ സെറ്റിങ്സ് കൊറേ ചെയ്യാന് ഇണ്ടല്ലോ വറകും അങ്ങനെയില്ലെ ഉം ഉം നല്ലത്ണ്ടെയ് ഞമ്മക്ക്പ്പോ അറിയാലോ ഞമ്മക്ക് ഇപ്പത്തെ വറകിന്റിം ഇതിന്റെഒക്കെ ഉം ഉം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട്ണ ഒരു സമയല്ലേ അത് പറയാതിര്ക്കാ നല്ലത് ഇപ്പത്തെ ഒരു പ്ര പ്രയാസം ഉം അങ്ങനെ നമ്മളെ അട്ക്കള വെരെ എത്തിയിറ്റ്ണ്ട്
ആഹ് അത് തന്നെ അടുക്കളവരെ എത്തിട്ട്ണ്ട്
ഉം
ഗ്യാസും ഉ ഉ ഉ
ഇപ്പം എങ്ങനെ ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ
ഓ ഗ്യാസ് കിട്ടുന്നുണ്ട് ഒരു ഒരു വർഷത്തില എന്താ നാല് ക്കെ അങ്ങനെക്കെ ഇങ്ങനെ പറയണ്ട്
ആഹ് നാല്പത് നാല്പ്പത്തഞ്ച് ദിവസം അങ്ങനെയൊക്കെ
ആഹ് അതെ തെ നാൽപ്പത്തഞ്ച് ദിവസ കഴിഞ്ഞിട്ട നമക്ക്ബുക്ക്‌ ചെയ്യാൻ കഴിയുള്ളൂ
ആഹ് മുപ്പത് ആദ്യം മുപ്പത് മുപ്പത്തഞ്ചായിപ്പ വന്നിരുന്നു മുപ്പ നാല്പ്പത് നാപ്പ
ആഹ് ആഹ് അതെ അതെ ഫുള്ള് ഗ്യാസ് മേല
ആഹ് ചോറ് മാത്രം പുറത്ത് വെക്കും തീ വറകിന്
ആഹ് വറഗിന് ചോറ് മാത്രം മുറങ്ങ വേവള്ള അരിയായോണ്ടേ
ആഹ് ആഹ് അതെ
അല്ലാത്ത ഗ്യാസ് മേലെന്നെ
ഉം ഇപ്പ അങ്ങനെ ആരും ഇല്ല ഇപ്പൊക്കെ റൈസ് കുക്കർ
ഉം അതെ റൈസ് കുക്കറില് ഇടും ഇറക്കി വെക്കും
നല്ല പ്രയാസമാണ് വറ ഉ എന്റെ വീട് മില്ലിന്റെ അടുത്താണ്
ആഹ് ആഹ് അപ്പൊ അവിടുന്ന് കിട്ടും
ആഹ് അത് അടച്ച് കെടക്ക പണി ഇല്ലാഞ്ഞിട്ട് നല്ല വല്യമില്ല
ഏഹ്
ഉം പ്പൊ പണി കൊറവായതോണ്ട് അടഞ്ഞ്
ഏഹ് ന്നാലും വറക്ണ്ടാവൂലേ തൊടങ്ങിയാല്
ആഹ് തൊടങ്ങിയണ്ടാവും വറക് ഇപ്പൊ ഈ പ്രശ്നം കാരണേ ഒരു ചെറിയൊരു അമ്മളൊരു ചെറിയൊരു വണ്ടി ആണെങ്കിലും നമുക്ക് ക്ക് പറ്റാത്തൊരുഎമൗണ്ടാണവര് പറയുന്നെ
ആഹ് എമൗണ്ട് അത് അത് സെരിയന്നെ
ഉം അതെന്താച്ചാൽ ഗ്യാസിന്റെ അതെ ഉം എല്ലാത്തിനും വെല കുടുങ്ങി എന്നാണ് ഇതിനൊരു മോചനംന്നറിയില്ല കൂടിങ്ങൊണ്ടേ ഇരിക്ക ഓരോ ദിവസം കഴിയുമ്പളും കൂ കൊറഞ്ഞുന്ന് പറയ്ണില്ലല്ലോ
എല്ല എല്ലാ സാധനങ്ങളും അതന്നെ കൂടെന്നെയാണ്
ഒരു രൂപയാണെങ്കിലും അൻപത് പൈസയാണെങ്കിലും അത് മുന്നോട്ട് തന്നെ പോണത് അൻപത് പൈസ കൂടി കൂടിന്നന്നെ പറയൊള്ളൂ കൊറഞ്ഞുന്ന് കേക്ക്ന്നില്ല
അയില്ല
അപ്പൊ നമ്മള് നല്ല സൂക്ഷിക്കണഞ്ഞി ഇതുവരെ ജീവിച്ചൊരു കാലല്ല ഇനിവിടുന്നങ്ങോട്ടെന്ന് ഉം മാറി ചിന്തിക്കണ്ടൊരു അവസ്ഥീക്കെത്തിട്ടുണ്ട് ഉം എല്ലാങ്ങൊണ്ടും ഇനി ഭക്ഷണ സാധനങ്ങളാണെങ്കിലും പൊറത്ത്ന്ന്ള്ള ഫുഡ് കഴിക്കല്
ഉം ഉം
അല്ലാ അവിടൊക്കെ കൂടിയോലൊ ലേ പൊർത്തെ ഫുഡൊക്കെ
വെല കൂടിയോന്നോ
അല്ല ഒക്കെ കൂടിട്ട്ണ്ട്
ആഹ് ആഹ് കൂടിയാ ആഹ് ആഹ് ഒക്കെ കൂടിണ്
അഹ് ഞങ്ങളങ്ങനെ പൊറത്ത് പോയി കഴിക്കാറില്ല
ആഹ് ആഹ്
ആഹ്
ആഹ് ഞങ്ങളു അങ്ങനെ കഴിക്കാറില്ല എടക്കൊക്കെ
ആഹ് ഞങ്ങളങ്ങനെ പൊർത്ത് പോയി കഴിക്കാ അപ്പ ഞങ്ങക്ക് പൊർത്ത്ത്തെ വല്ലാണ്ടെ റെയ്റ്റും കാര്യൊന്നും അങ്ങനറീല്ല
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഞങ്ങള് ഇവ്ടെ അട്ത്ത് ഇത്ണ്ടാവുമ്പൊ ചെലപ്പൊ ഞങ്ങളാവശ്യം വരാണെങ്കി ഓഡ്രീതത് കൊണ്ട്ര
ആഹ് ആഹ് ആഹ് പാർസല് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ ആഹ്
ആഹ് അടുത്തന്നണ്ട്
ആഹ് ആഹ് ആഹ് ടൗണിലേക്കാവും അതെക്കാരം
അവ്ട്ന്ന് കൊറച്ച്ണ്ട് പോന്നിട്ട്
ആഹ് ഉള്ളോട്ട്ക്കാലെ ആഹ് ആഹ് ആഹ്
അപ്പ എല്ലാതും നല്ല സൗകര്യത്തില്ണ്ട്
ഉം ഉം ഉം മഴല്ല മഴാ ഇപ്പ രണ്ട് ദിവസായിട്ട് വെയിലാണ്
ആഹ് നല്ല വെയിലാണ് നല്ല വെയില്ച്ചാ എന്ത്‌ ചൂട് അതന്നെ
ഉം നല്ല ചൂടാണ്
ചൂട് പൊർത്തെറങ്ങാ നമ്മള് വേനൽക്കാല സമയത്ത്ള്ളൊര് സ്ഥിതിലേ
ആഹ് അതേ ചൂട് നമ്മള് ഫാനൊന്ന് ഇട്ടിട്ട്
അതേ ഒരിത് ഒരു മഴക്കാലത്താണ് വെയില് വന്നത്ന്ന് തോന്ന്ണില്ല നല്ല പൊള്ള്ണ ചൂട് ഞാന് ആഹ് മിനിഞാന്ന് ഞാനൊര് ഉച്ച സമയത്തൊക്കെ പൊറത്തായിരുന്നു ടൗണി പോയിരുന്നു ഓഹ് എന്തൊരു ചൂടാണ്ന്നോ.
ആഹ് നല്ല ചൂടുണ്ട് അതന്നെ പൊർ
ഇങ്ങന പൊള്ള്ന്ന ചൂട്.
ആഹ് വേനൽത്തതികാട്ടിലും ചൂടുണ്ട്.
ഉം ഇപ്പൊ മഴയല്ലല്ലൊ വിചാരിച്ച് കൊട ഇട്ക്കാതെ പോയ നല്ല
ഉം ഉം ഉം ഉം അതെ
ഇത കാലാവസ്ഥകളൊക്ക മനുഷ്യന് വന്ന മാറ്റം പോലെയല്ലേ കാലാവ മാറിയത് ഉം മനുഷ്യന് ഒരു ദിവസം കയി തോറും മാറ്റം അതുപോല നമ്മള കാലാവസ്ഥ ഞമ്മളോട് ചെയ്യാൻ തൊടങ്ങി. ഉം പണ്ടൊക്കെ പണ്ടുള്ളോല് പറഞ്ഞിരുന്നല്ലൊ ഇന്ന മാസ് ത്തില് ഇന്ന സമയ കാലാവസ്ഥ നമുക്ക് പഴഞ്ചൊല്ലേളില്ലേ ചിങ്ങമാ നമ്മള കഴിഞ്ഞു പോയവരൊക്ക പറഞ്ഞീന്നു ചിങ്ങമാസത്തില് ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളി മുറിയാണ്ടിരിക്കും. അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ് ട്ടിണ്ട് പിന്നെ കർക്കട മാസം വാവ് കർക്കട മാസൊക്ക നമ്മളെ വല്ലിമ്മമാരൊ ക്കെ പറ്ഞ്ഞ് കേട്ടിട്ടുണ്ട്.
ഉം ഉം ഉം
ഇക്കര കാക്ക ഇക്കര കടക്കില്ല.
ആഹ് ആഹ് അങ്ങനെ അങ്ങൻത്തെ ഇതാണ് ഇത് തീ നേരെ മറിച്ച.
ഉം അതൊക്ക ഇപ്പ മാ വേറെ ഒന്നും ഇനി പറയൻ പ്രസക്തി ഇല്ലാത്തൊരു കാലത്തേക്കത്തി ഉം അതൊക്കെ മുമ്പ് കഴിഞല് പറഞ്ഞിരുന്നുന്ന് കേക്കേണ്ടി വ
കേക്കണ്ട വരും ഇല്ല ഇല്ല ഉണ്ടാവൂലനി.
ണ്ട് എല്ലാ കാര്യങ്ങളും നോക്കണെങ്കിലും പണ്ടുള്ളതന്നെടുത്ത് ഇപ്പോ നമ്മുക്കൊരു പുതുമള്ളള്ളൊരു ലോകത്താണ് ഞമ്മക്ക്ന്നെ പുതുമണ് നമ്മള വരുന്ന നമ്മളെ മ
ആഹ് അത് അയ്ലും വലിയ ഇതയി
ഉം ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻആണ് നമ്മളെ ഇപ്പതന്നെ അവർക്കൊക്കെ പറഞ് നമ്മൾ അതിന് കൂടുതൽ സമയം കണ്ടെത്തണം. കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും നമുക്ക് വരാനുള്ളതും നമ്മളെ പ്രയാസങ്ങളും എല്ലാ അവരെ അറി ച് കൊടുത്തിട്ട് വളരണം ഓലപ്പോരു ഒന്നും അറിയ ത്തരു ഒരു ചിന്തില്ലാത്തരു ലോകത്താണ് മക്കൾ. കൊറെ എന്തെങ്കിലുക്കെ പഠിക്കണം പിന്നെ ഫോണ് കാണണം അങ്ങനെ ഒരു ആഹ് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ കുട്ടിക്ക് ഒരു പക്വതന്റെ അവിടക്ക് എത്തുന്നില്ലപ്പൊ.
അയിനിപ്പ ഫോണ് ഇപ്പൊ ഫോണല്ലേ കയ്യില് ഉം ഉം
പണ്ടൊക്കെ പത്തൊമ്പത് ഇരുപതൊക്കെ ആയിക്കഴിഞ്ഞാല് ഒരു എന്തെങ്കിലും ഒക്കെഒരു മാറ്റം ഉണ്ടായിരുന്നു ഒര് ആൺകുട്ടിക്കാണെങ്കിലും
ഇപ്പൊ ഫോൺഅല്ലേ അപ്പൊ ചിന്തിക്കാനുള്ള
ഉം ഇപ്പൊ കൂട്ടുകെട്ട് വേണ്ടാത്ത രൂപത്തിലലേം കൂട്ടുകെട്ടക്ക് പോണം അങ്ങനെ വേണ്ടാത്ത ഒരു ചിന്തയാണ് വെറും ഒരു റോങ്ങയിട്ടുള്ള ചിന്തകളാണ് കുട്ടികൾക്ക് പോണത്. അതന്ന് നമ്മള് പേരൻസന്നെ
മാറ്റിക്കൊണ്ട് ആഹ് മാറ്റിക്കൊണ്ട് വരണം.
ഉ അതിനൊക്കെ അത്യാവശ്യം തന്നെയാണ് നമ്മെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പുകളും ഫാമിലി ആയി ട്ടുള്ള സംസാരങ്ങളും ഉം കൂട്ടി കു കൂട്ടികൊണ്ട്വര എന്നാ മക്കള ഒരു പരിധി വരെ ത ടസ് നമുക്ക് തടഞ്ഞു നിക്കാം. ന്ന ശരിയട്ടോ വിളിക്കാം.